ഹലോ
ഹലോ
ഹലോ ഹലോ
അത അത ആഹ പറടി
ആ പാ ചമട്ടെ
ഉണ്ടാവൻ കേട്ട് ഏ
ഇവിടെ ഇന്ന് നല്ല വെയില
എവിടെങ്ങ
ഞാനിപ്പം പറഞ്ഞതേ ഉള്ളൂ ഉ ഇന്ന് മഴയൊക്കെ നിന്നുന്ന് തോന്നുന്നു പെയ്ത പെയ്യലിന് മഴക്കാലംന്നൊന്നും തോന്നുന്നില്ല അമ്മാതിരി വെയിലായിരുന്നു എന്ന്
ആ
ഹം
എന്നിട്ടോ ആ അഡ്രസ്സൊക്കെ ആ ഇവിടെ മഴയായി മോണ കെട്ടി നക്കുവായിരുന്നു ആഹ
ഉം
ചെറിയൊരി ഇതുണ്ടായിരുന്നു
ആഹ ഹഹ
ആ
ആ ഡ്രസ്സൊക്കെ മാറി അതുകൊണ്ട്
ആ് ഞാൻ പിന്നെ ഞാൻ പിന്നെ പോയിട്ട് പിന്നെ ഡ്രസ്സ് കൊറച്ച് കുറച്ച് നനഞ്ഞു ഡ്രസ്സ് പിന്നെ പോയി എടുത്തിട്ടു
നിനക്കിതെപ്പോഴും മറന്നു പോോന്ന പരിപാടാണല്ലേ
ഉ പിന്നെ എടുത്ത് അവിടെക്കൊണ്ട് റൂമിലിട്ടിട്ട് ഫാനി്റെ ചൂട്ടിലിട്ടിട്ട്
ഓ അങ്ങനെ എന്നിട്ട് ചായ ചായയല്ല എന്തെങ്കും സ്നാക്സ് വല്ലാം കഴിച്ചോ എന്താ അവസ്ഥ
ഇന്നലെ മേടിച്ച മറ്റ ഇതുണ്ട് എന്ത കുറച്ച് ആഹ പൊട്ടറ്റോ ചിപ്സും കഴിച്ചു പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു
ഉം
അതോ ഓരോ
അങ്ങനെ എന്നിട്ട് തീർന്നോ
പൊട്ടാറ്റോ ചിപ്സ് കുറച്ചുണ്ട് പിന്നെ കുറച്ച് ഇതും വെച്ചിട്ടുണ്ട്
ഇ പോട്ടറ്റാണോ
നോർമൽ പൊട്ടാറ്റോ മസാല നമ്മൾ മറ്റേ ഇതാക്കല്ലേ എന്തെന്നാ നമ്മുടെ കപ്പ വറത്തതല്ലേ അതുപോലെ തന്നെ
ഉം ഉ ഉം ഹ ഞാനി പറഞ്ഞ പോലെ ഞാൻ കുറച്ച കാലം മുന്നേ മൂകാംബിക പോയിട്ടുണ്ടായിരുന്നു
ആ
അപ്പം ഞങ്ങള കൂടെ വന്നൊരു ചേച്ചി ഈ പറഞ്ഞ പോോലെ സ്വീ പൊട്ടോ പെ സ്വീറ്റ് പൊട്ടറ്റോന്റെ ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ട് അത് പക്ഷേ നല്ല മധുരം ഉണ്ടായിരുന്നു എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റാ
ഏ
ഉം അതാ ഞാൻ ചോദിച്ചത്
ഹ അതെ അതെ ന്നിട്ട്
ആ പിന്നെ അങ്ങനെ പോണീ എന്തെന്ന വൈത് തലേനൊക്കെ എടുക്കുന്ന പോലെയൊക്കെ തോന്നുന്നു
മേഴപ്പാറല് കൊണ്ടോ
ഏ
മഴപ്പാറൽ വല്ലം കൊണ്ടോന്ന്
ആ പിന്ന ആ ഡ്രസ്സക്കെ അവരൊക്കെ കൊറച്ച് കൊണ്ടു
ചിലപ്പോ അതുകൊണ്ടായിരിക്കും ആവി ആവി പിടിക്ക്
ആവി പിടിക്കാൻ ഇവിടെ എവിടുന്ന് ആവി പിടിക്കാൻ
അതെന്തെ റൂമില് കിച്ചണൊന്നുമില്ലേ?
നമുക്ക് ഇപ്പോൾ പിന്നെ എല്ലാവർക്കും കൂടീട്ടുള്ളൂ ഒറ്റ കിച്ചണല്ലേ ഉള്ളൂ അത് കുക്ക് ഉണ്ടാക്കി തരുവല്ലേ ഫുഡ്.
അതിനെന്താടാ അവിടുന്ന് കൊറച്ച് വെള്ളം ചൂടാക്കിട്ട് ആവി പിടിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ?
ഇ ഇവിടെ എല്ലാം ചെമ്പ് കണക്കിന് സാധനമാ ചെറിയ പാത്രമൊന്നും ഇല്ല
സത്യം പറഞ്ഞാ മടിയാണ്. ഉം അതങ്ങ് പറഞ്ഞാ പോരേ
എന്നാ പിന്നെ വല്ല ബാമും എടുത്ത് പൊരട്ട്
ബാമുണ്ട്. ബാമാ മറ്റേ ആയുർവേദത്തിന്റെ ഒരു നല്ല ആ പുൽത്തൈലത്തിന്റെ ഒരു ബാമ് വന്നിട്ടുണ്ട്.
ഉം
കുളിച്ച് കഴിഞ്ഞിട്ട് എല്ലാം തേക്കാം
അങ്ങനെ
പിന്നെ
തലവേദനയൊക്കെ വെച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല
എനിക്ക് മൈഗ്രേൻറെ ഉള്ളതാടി
സേംപിച്ച് എനിക്കും ഉണ്ട്
എന്നിട്ട് ഞാൻ പച്ചമരുന്ന് എടുത്താരുന്നു നമ്മളുടെ നാട്ടിലുണ്ട് പച്ചമരുന്ന്. രാവിലെ വെളുപ്പിന് പോകും ഏഴുമണി ആറുമണി യൊക്കെ ആകുമ്പം പോവുക അപ്പോൾ അയാളൊരു പച്ചമുരുന്ന് നെറ്റിയിലിടും അന്നിട്ട് പറയും അപ്പോൾ ഇത് തല നനയ്ക്കാൻ പാടില്ല ജീരകം തൊടാനും പാടില്ല ഇത്ര ദിവസത്തേക്ക് ജീരകവെള്ളമോ ജീരകമോ ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് പറയും
ഉം
അപ്പൊ അത് തൊടണ്ടിരുന്നിട്ടുണ്ടെങ്കി തലവനെ പറ്റു പോവും എന്റെ അങ്ങനെ പോയതാ
അപ്പൊ പിന്നെ ഇതുവരെ വന്നിട്ടില്ല
പിന്നെ ഇപ്പം ഇവള് പോയേ പിന്നെ കുറച്ചൊരു ഒറക്കൊന്നും ശരിയാ ഇല്ലാത്തൊണ്ട് അങ്ങനെ വരുന്നുണ്ട്
അങ്ങനെ
അങ്ങനെ തന്നെ
അത് ശെരി ഉം അത് വല്ലാത്തൊരു കഷ്ടാണല്ലോ
അതെ
പക്ഷെ ഇങ്ങനെ മൈഗ്രൈൻ ഇങ്ങനെ പച്ചമരുന്നൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാട്ടോ അറിയുന്നത് എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെങ്കിൽ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് മാറും
ആ പ്രോ റായിട്ട് മാറും. അയിങ്ങനെ നെറ്റിയിൽ ഇടും അയാൾ പറയും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇടാം ചിലപ്പോൾ ഒ റ്റ പ്രാവശ്യം ഒറ്റ ഇടലിനു പോവും ചിലപ്പോൾ രണ്ടു പ്രാവശ്യം ഇടേണ്ടിവരും
എനിക്ക് അയ്യോ വരണ്ടതുപോലെ വന്നിട്ടുണ്ട് സൈഡായി പോം
അയാള് അയാൾ പറയും എനിക്ക് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡില് കണ്ണിങ്ങനെ ബ്ര അഹാ
ആണോ ഇത് എനിക്ക് ബ്ലററ് ആവോന്നും ഇല്ല എനിക്ക് കണ്ണെന്തോ ഇങ്ങനെ പെടക്കുന്ന പോലെ ഇണ്ടാവും പിന്നെ തലേന്റെ ഒരു സൈഡിലെ ഞരമ്പും അതുപോലെ തന്നെ ഇങ്ങനെ ഞെ ഞെട്ടന്നോളിൻ ഉം പിന്നെ ഒരുമാതിരി സൗണ്ട് ഒക്ക് ഇത് കേൾക്കുമ്പം ഇറിറ്റേഷൻ വെളിച്ചം കാണുമ്പം പ്രാന്തെടുക്കും അയ്യോ ഒന്നും പറയണ്ട
ആ എനിക്കും അങ്ങനെ തന്നെയ അന്നിട്ട് പിന്നെ എൻ്റെ എൻ്റെ അങ്ങനെ വരുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു കണ്ണ് കാഴ്ച ഉണ്ടാവില്ല കാഴ്ചയല്ല ഇങ്ങനെ ബ്രററാ ആകും നമ്മൾ ഈ ഇങ്ങനെ എന്തോ ഇങ്ങനെ ഓടി ഓടി കളിക്കുന്ന പോലും ഇങ്ങനെ ഇണ്ടാകും അപ്പോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കണ് കണ്ണടച്ചിരുന്നിട്ടുണ്ടെങ്കില് ഇങ്ങനെ കണ്ണുറക്കുമ്പോ അതവിടെ നിക്കും പിന്നെ ഒരു പിരുകത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ വേദന എടുക്കാൻ തുടങ്ങും ഇനി നമ്മടെ കമ്പിയില്ലേ കമ്പിപാരൊക്കെ ല്ലേ കമ്പിപ്പാര ഇങ്ങനെ കുത്തിയിട്ട് ഇപ്പുറത്ത് കൂടെ ഇട്ക്കുന്ന ഒര്ത്
ഓഫ് ഓ ആ ഭ്രാന്തട്ത്തു എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിക്ക് ഓർമിക്ക ശരിയായില്ലെങ്കില് അതേപോലെ ടെൻഷൻ എന്തെങ്കിലും ണ്ടെങ്കില് അങ്ങനെയൊക്കെ ആ എനിക്ക് മെയിനായിട്ട് വരിക
ഏ
ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലാ എനിക്ക് മെയിനായിട്ട് വരുക
ആ എനിക്ക് ടെൻഷനല്ല ഓർക്കു ചെലപ്പോ രാവിലെ എണീക്കുമ്പള് ചിലപ്പോ ഉണ്ടാവും ചില സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരി ഞ്ഞിങ്ങുണ്ടാവും
ഉം എനിക്ക് മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ രണ്ട് കാര്യത്തിലാണ് ഒര് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ദേ എനിക്ക് കല്യാണം കഴിഞ്ഞപാട് നമ്മ നമ്മള് പുതിയ വീട്ടി പോവുമ്പോ അവിടുത്തെ ഒരു ശീലം ഇണ്ടാവുവല്ലോ
ഉം
ആ അപ്പൊ നേരത്തെ എണീക്കണല്ലോ അതെനിക്കങ്ങോട്ട് ഒട്ടും സെറ്റാവിന്നിണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ആള് പതിയെ പതിയെ വെ വന്ന് തൊടങ്ങി പിന്നെ ഞാൻ വീ ആ ഹസ്ബൻനോട് പറഞ്ഞു ഇങ്ങനെ ഇണ്ട് എനിക്ക് കാവുന്നില്ല അപ്പൊ പിന്നെ ആള് പറഞ്ഞ് എന്നാ പിന്നെ കുറച്ചൂടി ഉറങ്ങിക്കോ അന്ന് അങ്ങനെ ഇപ്പ അങ്ങോട്ട് ഓക്കെ ആയി ഉം ഹ്
അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ
അങ്ങനെയാണ്
ഇനിയിപ്പോ ഫുഡ് പുറത്ത് പോയിട്ട് കഴിക്കൂളളൂ അല്ലെങ്കില് റൂമില് വരോ
ആ ആ നമ്മുക്ക്ഇവിടെ കുക്കുണ്ട് കുക്ക് എടുത്ത് വെക്കും
ഓ റിച്ച് ലൈഫ് തന്നെ
ഉം നമുക്കുണ്ടാക്കണ്ട കാര്യമില്ല
പക്ഷെ നിനക്ക് എങ്ങനെ മലയാളി തന്നെയാണോ കുക്ക്
ആ ബാംഗ്ലൂര് കാരനാണ് മലയാളി അല്ല
അ ഹാ
ഏ
വലിയ കൊഴപ്പിണ്ടാവില്ല അല്ലേ
ആ
ഏ എന്നോടാണോ ചോയിക്കുന്നേ ഞാ കീളി പാറിയ അവസ്ഥയാണല്ലോ
ആ വയ്യ ആ വതിയ
എന്നാ പിന്നെ പോയിട്ട് കുളിച് ഫുഡും കഴിച്ചോ വേഗം കടന്നു
ഏഹ ഇല്ല കൊഴപ്പില്ല നീ പറഞ്ഞു ഞാനിവിടെ റൂമിൽ ഒറ്റ കീച്ചൻ പറ്റിയില്ല
അങ്ങനെ അല്ല സൗണ്ട് കേക്കുമ്പോൾ ഒരുമാതിരി എന്താ പറയ്യാ തീരെ വയ്യാതെ കഷ്ടപ്പെട്ട് സംസാരിക്കുന്ന പോലെ
ഏ അല്ലല്ലല്ല വയ്യാനത്ത ഇണ്ട്
അതാ പറഞ്ഞഞ്ത് വയ്യാതിരിക്കുന്ന ടൈമില് വേഗം തന്നെ ഫുഡ് കഴിച്ചോ നേരത്ത തന്നെ കിടന്ന കഴിഞ്ഞ ആ പ്രശ്നം അങ്ങ് തഴ പോലോ
അതെ അതെ പക്ഷെ എന്നാ പക്ഷേ ഉറങ്ങിയാ തീരന്നീതിയേ ഉള്ളൂ ബട്ട്‌ ഉറക്കം വരണ്ടേ
അയ്യോഫ് ഇവിടൊക്കെ എന്താ പറയാ എന്റെ ഹസ്ബൻഡ ഒക്കെ
ആ
കിടന്നാ മതി കിടക്ക കണ്ടാ മതി ആള വേഗക ഉറങ്ങു
ആഹ പള്ളിക്ക് എന്ത് രസമാണ് നമ്മക്ക് ഇവിടെ മാങ്ങാ തൊലി വർക്ക്‌ ഉം തീർന്നിട്ടില്ല പ്രഷറും എന്നുള്ളത് ഇതൊക്കെ ആയിട്ട് പ്രാന്ത് പിടിച്ച് നടക്കല്ല
അല്ല ആ ആളുടെ കാര്യം അങ്ങനെയല്ല ആൾെന്താക്കുംന്ന് വെച്ച കഴിഞ്ഞാല് ഫ്രണ്ട്സിറോടൊക്കെ പോയാല് ചിലപ്പോ ലേറ്റ് ആയിട്ടാ വര മൂന്ന മണിക്കൊക്കെ വരും പുലർച്ചെ മൂന്ന് മൂന്നരക്കൊക്കെ വന്ന് കിടന്ന് പിറ്റേ ദിവസം രാവിലെ ആറ മണി ആറര എഴുന്നേറ്റ് റെഡിയ ആയി വർക്കിന് പോകവും അപ്പൊ പിന്നെ പ്രോപ്പറായിട്ടുള്ള ഉറക്കം ടൈമിന് കിട്ടുന്നുില്ലോ
ഉം ഉ
ആ
പുള്ളള്ളിക്ക് ഒന്നും തലയില്ലേ തലവേദന ഒക്കെ എടുക്കല്ലേ
അ ഞാൻ ചോദിക്കോ എന്ത മനുഷ്യനാ ഇങ്ങൾ നികൾക് ഒറക്കം ഓണം ഇല്ലേ ക്ഷീണമന്നല്ലേ പക്ഷെങ്കില് വന്ന കഴിഞ്ഞ കഴിഞ്ഞാൽ ചിലപ്പോ പറയും എനിക്ക് വയ്യ ഞാൻ കിടക്കുന്നന്ന് പറഞ്ഞിട്ട് കിടന്ന കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറങ്ങും ആ ഉം അപ്പൊ പിന്നെ പക്ഷെ ഞാൻ എപ്പോഴും ആ കാര്യത്തിൽ ഞാൻ വഴക് പറയും എങ്ങനാന്ന് വെച്ച കാ ഡെയിലി ഉള്ള ഉറക്ക അതൊന്നും പ്രോപ്പർ ആവണ്ടേ അല്ലാതെ ഇപ്പൊ നാല് ദിവസത്തെ ഉറക്ക് നാല് ദിവസത്തേ കൂടി ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ നേർച്ച നടക്കൂലാലോ ആഹ ഇവർക്കാ ഇവരങ്ങനെൊക്കെയാ മൂന്നാാലല് ദിവസം അടുപ്പിച്ചിട്ട് ഇപ്പം മറ്റേ വേൾഡ് കപ്പിന്റെൊക്കെ ടൈം ആണല്ലോ
എടാ ടൈമിന്റെ കാര്യം
എന്ത്
എ ടൈം ഉം
അങ്ങനെ അതിപ്പോ കെട്ടാവല്ലേ ആ അത് കേട്ടായിക്കോട്ടെ
ആ നീ പറന്നോ
ആ അപ്പം അങ്ങനെയൊക്കെ ലേറ്റ് ആവും ആന്നത്ത ഫ്ലെക്സ് ഒക്കെ അടിക്കുന്നു ഒന്നും പറയണ്ട ഭയങ്കര ആവേശായിരുന്നു അപ്പം മൂന്നാല് ദിവസായി മര്യാദയ്ക്ക് ഒറങ് ഒറക്കൊന്നില്ലാത്ത എന്നിട്ട് ഇന്നും പണിയും കഴിഞ്ഞിട്ട് നേരത്തെ വന്നിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിന് വന്ന് ഫുഡും കഴിചൊരൊറ്റ കെടത്തം
അടിപൊളി
എന്നിട്ട് എണീറ്റത് ഏഴ് മണിക്ക് ഏഴുമണിക്ക് എണീറ്റ് ചായയും കുടിച്ച് ഫ്രണ്ട്സ് വന്നു കൂട്ടിയിട്ട് പോയി
പുള്ളിക്ക് ഇപ്പം എന്താ പണി